റേഞ്ചിന്റെ പ്രശ്നുണ്ട്.
റെജിന്റെ പ്രശ്നംണ്ട് ഞാൻ നോക്കുമ്പോ തന്നെങ് കട്ടായിയിപ്പോയി റേഞ്ച് പോയതാന്ന് തോന്നുന്നു.
ആഹ ആഹ് ഞാാനിങ്ങനെ സംസാരിക്കണ് ണ്ട് കേൾക്കുണില്ല
ആ
ഉം നിങ്ങള് ഈ ചക്ക ഇത് എങ്ങനെ ഇണ്ടാക്കൽ ഇലടക്ക അത കൊണ്ട് ചക്കൊണ്ട്.
ആഹ ഞങ്ങള് ചക്കടെ നല്ല കൂഴച്ചക്കയാണെ ചക്കന്റെ നീരെടുക്കും.
ആ ആ് അഹ് പഴചക്കെ അതൊ വരിക്കച്ചക്കെ
വരിക്കയല്ല നല്ല പഴുത്ത ചക്കയില്ലേ അപ്പോ അതിൻ്റെ നീരെടുക്കും
അതെങ്ങനെ മിക്സിൽ അടിച്ചങ്ങാണ്ടോ
ഇല്ല മിക്സിൽ അടിക്കൂല്ല അരിപ്പ പാത്രല്ലേ നല്ല പഴുത്താണെങ്കിൽ അരിപ്പപ്പാത്രല്ലേ ഓട്ടയുള്ള പാത്രം അതിലോട്ട് ഇങ്ങനെ ചക്ക എടുത്തിട്ട
ആഹ
ഇങ്ങന തട്ട് തട്ട് തട്ട് കൊടുക്കുമോ ഇങ്ങനെ തട്ടി തട്ടി തട്ടി കൊടുക്കുമ്പോ അടീല് വേറൊരു പാത്രം വെക്കും അപ്പൊ അയില് നീര് അങ്ങോട്ടേക്ക് ഇറങ്ങും
ആഹ
അപ്പൊ അങ്ങന കൊർച്ച് പണിയാട്ടൊ മെന ട്ട പണിയാണെ എടുക്കുന്ന പണിയാ അപ്പൊ അങ്ങനെ അത അങ്ങോട്ടേക്ക് ട്ട് കൊർച് സമയം കഴിയുമ്പാകും പിന്നെ അരിപ്പൊടി ഉപയോഗിക്കുന്നത്അ
ആആ ആ
അതിലോട്ട് പിന്നെ ഈ നീരും പിന്നെ ചെറിയ ജീരകും ഏലക്കായും കൂടെ പൊടിക്കും ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ആക്കും
ആ് ഈ പൊടി പൊടിയും ഈ ചക്കന്റെ നീരും ഒക്കപാട കൂട്ടി
ആഹ എല്ലാം കൂടെ നന്നായിട്ട് കൊഴച്ചു മിക്സ് ആക്കി എടുക്കും പാകത്തിന് വെള്ളം വെള്ളം വേണ്ടി വരില്ല
ആഹ
ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കും മറ്റെ എലയില്ലേ എടനയില
ആഹ ആഹ ആഹ
അതില ആക്ക്‌ന്നത് അത് കുമ്പ്ള് കുത്തി
ആഹ അതിലേ
ആക്കി പിന്നെ ഇഡലിപ്പാത്രത്തില് വെച്ച് ആവിഏറ്റിഎടുക്കും
അപ്പൊ അതില് അങ്ങനാഉമ്പോ ഈ ചക്കക് നല്ലോ നീര് കിട്ടോ
ആ നന്നായിട്ട് കിട്ടും നല്ല പഴുത്തചക്കയാണെ നന്നായിട്ട് കിട്ടും
ആ ആ ഞങ്ങളത് ണ്ടാക്കുമ്പോ അത് ആദ്യം ഒന്ന് വേവിക്കും ആഹ വേവിച്ചുങ്ങാണ്ട് ഒന്ന് മിക്സിൽ അടിച്ചും മിക്സിൽ അടിച്ചു കഴിഞ്ഞാല് ന്നിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചി ന്നെന്താ അടുപ്പത്ത് തിയ്യത് വെച്ചിങ്ങാണ്ട് പിന്നയ്ക്ക്‌ കൊർച് ചക്ര വള്ളം പാരും ന്നട്ട് ആ തളച് വെക്കാാനയ്ക്ക്‌ കൊറച്ച് എന്തരിപ്പൊടി ഇട്ട്ങ്ങാണ്ട് വേഗം വാട്ടിട് ക്കും വാട്ടിട്ത്ത് കഴിഞ്ഞാ പെട്ടന്ന് കൂകൂടുതല് പൊടി വാണ്ട പെട്ടന്ന് ഇതയി കിട്ടും ന്നിട്ടയ്ക്ക്‌ തേങ്ങന്റെ കൊ പത്തുണ്ടാവുമല്ലോ തേങ്ങ മ്മള്ങ്ങനെ അരിഞ്ഞത്
ആ ആ
അല്ലെങ്കിൽ തേങ്ങര്ഞ്ഞത് അല്ലെങ്കിൽ ചെരകിയത് അത്ട്ട്ങ്ങാണ്ട് തെ കുമ്പ്ള്ത്തിങ്ങാണ്ട് ആവീല് വേയിക്ക
അതെല്ലെ
ഉ ഓരോ ഭാഗത്ത ഓരോ മാറ്റ-
ഞങ്ങളെ തേങ്ങ ഇടൂട്ടെ തേങ്ങന്റാര്യം പറയാൻ വിട്ടു പോോയതോ
ആഹ് ആ തേങ്ങ ചെര്കീട്ടാടല് അതൊകൊത്തി അര്
തേങ്ങ ചെരകീട്ടാടല് തേങ്ങ നെയ്യില് വാട്ടി ണ്ടാക്കൽ ആയ്ന് കൊർച്ചും കൂടെടേസ്റ്റ് ണ്ട് തോന്നുന്നു
അതാണ് ഞങ്ങളങ്ങനെ നെയില്താക്കും ആ നെൽ വാട്ടിട്ട്
ആ അതെ നെയില് വാട്ടിയെല്ലേലും നല്ല രുചിയല്ലേ എനിക്കിരിപ്പുണ്ട് ഫ്രിഡ്ജിലിങ്ങനെ എടുത്ത് നീരെടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്
ആഹ് അതെന്ത് ഈ സീസൺ കഴിഞ്ഞിട്ടുണ്ടാക്കാനാ
അല്ല ഞാൻ ഒരൂസം എടുത്തപ്പം അധികായിട്ടുണ്ടായിരുന്നു അധികായത് ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലടച്ച് വെച്ചു
ആഹ് ആഹ് ആഹ്
അന്നേരം പിന്നെ അതങ്ങനെയുണ്ട്
ആഹ് അത് പണിയാണ് നീര് കിട്ടാനില്ലേ
ആ ഇച്ചിരി പാടാ കൊർച്ച് സമയം എടുക്കണം
ആഹ് നമ്മളത് അങ്ങനെ അരിപ്പിലങ്ങനെ വെച്ചു പോയാ മതിയോ പിന്നതങ്ങനെ വ് വ് നീര് വി അതെർഗോ അത് മ്മളിങ്ങനെ ആക്കീയോണ്ടിരി
നമ്മള് കൈയിട്ടിങ്ങനെ നന്നായിട്ട് അക്കോട്ടും ഇക്കോട്ടും ചുറ്റിച്ചുകോണ്ടിരിക്കണം
ആഹ് ആഹ് ആഹ് അന്നാലേ കിട്ടുള്ളൂല്ലേ അതിങ്ങനെ ഒരു വലിഞ്ഞിങ്ങ ണ്ടല്ലേ ല്ലേക്കര
ആ അതെ അത് തന്നെ അപ്പൊ അയിന്റെ ആ വലിച്ചിലൊള്ള സാധനം നമുക്ക് കിട്ടൂല നല്ല പെഷ്യാട്ടുള്ള മീന് മാത്രം കിട്ടും
ആഹ് ആഹ്
അപ്പൊ പിന്നെ അതങ്ങെടുത്ത് അന്ന് ഞാൻ കയിഞ്ഞ് ഒരു രണ്ടാഴ്ച പ്പോൾ ആക്കിയതാണെ
ആഹ് ആഹ്
ശ്ശധികം ഒണ്ടാരുന്നു അന്നരം അതീന്നതുപോ കൊറച്ചുണ്ടാക്കി കൊറച്ച് കഴിഞ്ഞ ദോസൊണ്ടാക്കി കൊറച്ചതുപോലെ എടുത്തു വച്ചു
ഊംഊംഊം
അങ്ങനേനി പ്പം ആ എല്ലാർക്കുഷ്ടാ ഇവിടെ എല്ലാർക്കുഷ്ടാ
ആ ആ അരിയമ്ലായീഎല മംഗലത്തിന്റെലല്ലേ എടുക്കാറ്
ആ അങ്ങനെ ഞമ്മടെ ഇവിടെ അ
ഈപ ആ ആ ആ ആപ് എന്തൊക്കെരാമ്പൂ, പട്ട, അതിന്റെആഎലാ നല്ല സ്മെല്ല്ണ്ടാവും
അല്ല ആ ആ ഗ്രാമ്പൂം പട്ടേല്ലേ ഇയ്നും വേനിങ്ങടെ നാട്ടിലെന്താ മരത്തിന് പേര് പറയുന്നേ എനിക്ക് അറിയില്ല
ആ ആ കറുകപട്ടരെങ്ങളെലമംഗലംന്നറിയാതിന്
അതേല്ലേ ആ
നമ്മള് അതിന്റെ എഎന്താ തോലൊക്കെ ചെത്തുവല്ലോ
ആ അത് തന്നെ അത് തന്നെ
ആ ആ അത് വേറെ സ്മെ ഏലക്കായ്നൊക്കെ സ്മെല്ല് കി
ആ അതന്നെ ആഎലതന്നെ
ആ
പക്ഷെ അതിപ്പോ കിട്ടാനില്ല
ആ ആ
അത് ഞാനും കഴിഞ്ഞ അതേല്ലേ ആ നമുക്കൊണ്ട് എല ചെറിയ ഏലയാ അപ്പൊ അതിലൊണ്ടാക്കിയിട്ട് കാര്യ ഇല്ലല്ലോ
ഇല്ലല്ലാ
ഇനിയിപ്പൊ കൊറച്ചിരിപ്പൊണ്ട് പ്പഇനി അടുത്തോസം സ്കൂളൊള്ള ദിവസം നോക്കിയിട്ട് വൈന്നേരം വരുമ്പത്തേക്ക് സ്നാക്സ് കൊടുക്കാലോ വാഴേലേല് ഉണ്ടാക്കാം ഞാനൊർആവശ്യം വാഴേലേല് ഒണ്ടാക്കി നോക്കി
ഉം ഉം
ന്നൂല്ല രസോണ്ട്
ആ രസണ്ട് പക്ഷെ അമ്മക്ക് ആ സ്മെല്ല് കിട്ടണെങ്കി മ
ആ ശെരിയാ സ്മെല് കിട്ടണെ ആഎലതന്നെ വേണം
സ്മല്ലിട്ടണേ ആ എല വേണം അതാവുമ്പം വേറെ സ്മെല്ലും പിന്നെ വേ പ്രത്യേകിച്ച് എലക്കായ്ഒന്നും ഇടണ്ട ആവശ്യംല്ല
അതെ ഏലക്കായൊന്നുടണ്ടി വരില്ല ഞാൻ ശർക്കര തെളയ്ക്കുമ്പതന്നെ അയിലോട്ട് കൊർച്ച് ഏലക്കാ ചതച്ചങ്ങിടും
ആ ആ
അന്നേരം ഒന്ന് വേവും കൂടെ ചെയ്ത് കഴിയുമ്പ
ആ നല്ല ആ ആ നല്ല സ്മെല്ലാണത് ആ വേറെ എന്തേലും ഉണ്ടാക്കോ അ--ണ്ട് ചക്കോട്
ചക്കോണ്ട് ഞാന് വേറെ അങ്ങനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അത് മാത്ര ഇണ്ടാക്കിയിട്ടോള്ളു പിന്നെ ചക്കാ ണ്ടല്ലോ നമ്മളിപ്പ കിട്ടിയ ബാട്രിഇല്ലേ അത് ന ഇത് നമ്മള് ക്കപ്പ ഉണ്ടാക്കിന്ന സെയിം രീതിയില് പിന്നെ അരിപ്പ ആ പ്ലേറ്റില് ഇങ്ങനെ പരത്തിഎട്ക്കും
ആ
വട്ടയപ്പം ഉണ്ടാക്കൂല്ലേ
ആ ആ ആ
അത്പോലെ ഉണ്ടാക്കിയിട്ട് തണ്ത് കഴിയുമ്പോ മുറിച്ച് കഴിച്ചാ നല്ല ടേസ്റ്റാ
ആ അവവിക്കാ അവ വെവിക്കണ്ട അപ്പൊ
അത് വേവിക്കണം നമ്മള് ഇതുപോല തന്നെ കൊറ കൊറച്ച് ദ ആണെങ്കിലുച്ചിരി ടൈറ്റണെങ്കിലും കൊഴപ്പല്ല ടൈറ്റാണക്കില് ആ പാത്രത്തില് ഇങ്ങനെ നന്നായിട്ട് പരത്തി പരത്തി കൊടുക്കണം ലൂസണെങ്കില് പത്രം ചൂട് കേറി കഴിയുമ്പോ അതില് കൊർച്ച് നെയ്യോ
ആ
അങ്ങനെ ആക്കിയ ഒരു വേവിച്ച് കഴിഞ്ഞാ തണ്ത്തഴിമ്പോ മുറിക്കണം അപ്പൊ
ആ അപ്പൊ വ അത് ഭയങ്കര രസക്കാരം അങ്ങനെ എന്തേലൊക്കെ സ്പെഷ്യലക്കെണ്ടാവുമ്പോ സുഖന്താലു ഉം ഉം
ഇപ്പച്ച് ഇപ്പ ചെറിയ കൊച്ച് ഒരു വയസാവുന്നോള്ളു
ആ ആ ആ
ഒള്ള അങ്ങനെ എല്ലാ സ്പെഷ്യലൊണ്ടാക്കാൻ പറ്റില്ല ഞാനിപ്പ മോൻ വരുമ്പോ വൈകുന്നേരം വല്ല വാങ്ങാ പ്പഴോ അങ്ങനെ എന്തെലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ചക്കപ്പഴോ
അ അ
ആ പറഞ്ഞിട്ടിണ്ട് പറഞ്ഞിട്ടിണ്ട് ആ ആ ആ പശേ
ഭക്ഷണം കഴിച്ചില്ലേ അങ്ങന ഇച്ചരി വൈകിയാണ് കഴിച്ചത്
ആ ആ ആ
രി കൊർച്ചുങ്ങൂടെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു ഇപ്പ മാങ്ങയെക്കെ കിട്ടിയിട്ടിണ്ട് പറമ്പില് രാവിലെ ങ്ങനെ ചാടുന്ന അറിയോ നമുക്ക് മാവേന്ന്
ആ ആ ആ ആ
അ എടുത്ത് വെച്ചിട്ടിണ്ട് അത് ചെത്തി തിന്നു അപ്പ അങ്ങനെ പ്പ മാങ്ങ എടുക്കാനും പേടിക്കണല്ലോ
അതേള്ളൂ പേടി ഓരോ
ങ്ങളല്ലേ വെര്ന്ന് അപ്പ അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു മാങ്ങ എടുക്കണ്ട കളഞ്ഞെക്ക് വേണ്ട പിള്ളേർക്ക് കൊടുക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു
ഏ ഏ
അത് പിന്നെ ഒരു കൊതി മാങ്ങ ഇപ്പളല്ലേ നമ്മക് തിന്നാൻ കിട്ടോള്ളു
ആ ന്നെ കിട്ടൂലല്ലോ മ്മക്ക ആ സീസൺ കഴിഞ്ഞാ പിന്നെ നമ്മള് കാശ് കൊട്ത്ത് വാങ്ങണം
കാശൊട്ത് വാണ്ട മാങ്ങല്ലേ നമ്മ്ടെ ഞങ്ങള് ഈ വേനൽക്കാലയപ്പോ നമുക്ക് മാങ്ങയൊന്നും അങ്ങയില്ലല്ലോ അപ്പൊ നറച്ച് മാങ്ങകാണു അപ്പൊ ഞങ്ങള് മാങ്ങ മേടിക്കുവാരുന്നു. മേടിച്ചു തിന്നുവായിരുന്നു
ഏ
അവിടെ എന്ത് മാങ്ങയാ ഉള്ളത്
ഇവിടെ കിളിച്ചുണ്ടന്, മൂവാണ്ട മാങ്ങ
ആഹ
ആ ഞങ്ങൾക്ക് മൂവാണ്ട മാങ്ങ മാത്രേ ഉള്ളൂ ആഹ പറച്ച് പഴുപ്പിച്ചു വെക്കുവോ
ആ അത് പറിച്ച് പഴ്‌പ്പിച്ചെക്കും അല്ലെങ്കിൽ പിന്നെ വേഗം കിളിച്ചുണ്ടന് ഇതേമാതിരി എന്താ പറിച്ചും അല്ലെങ്കില് അത് പുഴക്കള് വരുല്ലോ
അതേലേ ആ ആ
ആ അപ്പൊ പിന്നെ അത് എന്താ ആദ്യം അർത്ത് വെക്കും അല്ലെങ്കി പിന്നെ കാക്കാളും കൊത്തി കഴിഞ്ഞാ പിന്നെ നമുക്ക് കിട്ടൂല്ല
ആ അതെ മാങ്ങയൊക്കെ ഉപ്പിൽ ഇടുവോ
ആഹ് മാങ്ങ ഉപ്പിലിടും അത് ഈ കിളിച്ചുണ്ടൻ കാര്യായിട്ട് ഉപ്പിലിടും കാരണം അത് എന്താ പുഴു ക്കൾ വരും കിട്ടൂലാർഞ്കാണ്ട് പിന്നെ അത് ഉപ്പിലിട്ടക്കും ആദ്യം
ആഹ എങ്ങനെ മുഴുവനോടെ ഇടുവോ
ആഹ് മുഴുവനോടെ ഇടും അതൊന്ന് നല്ല കുറച്ചട് വലുതായിക്കെന്നെ അത് അറത്ത്കാണ്ട് അങ്ങനെ മുഴുവനോടെ ഇടും
അതെ ലേ ആഹ ആഹ
കഴിഞ്ഞാലും പിന്നെ ഒരു കേടുംല്ലാതെ നിക്കും
ആഹ
അങ്ങനെ പിന്നെ നമുക്ക് ചമ്മന്തി അരക്കാനും അച്ചാറ്ടണെങ്കിലൊക്കെ പിന്നെ അങ്ങനെ
ആഹ ഞങ്ങള് കിളിച്ച പിന്നെ മാങ്ങ മൂവാണ്ട മാങ്ങ കൊറച്ച് പറച്ച് മോന് സ്കൂളി കൊടുക്കാൻ വേണ്ടി പാകത്തിനാക്കി ഞാന് ച്ചിരി മുളകൊക്കെ മുറിച്ചിട്ട് ഒരു തുള്ളി വിനാഗിരി ഇട്ട് ബാക്കി ഉപ്പു ഇട്ട്
ആഹ ആഹ്
അങ്ങനെയാക്കി എടുത്ത് വച്ചു ഇപ്പ കൊർച്ചും കൂടി ദിവസം കഴിയുമ്പോ അതിലോട്ട് ഇതെല്ലാം കൂടെ പിടിക്ക വിനാകിരി മുളകും എല്ലാം കൂടെ പിടിച്ച് കഴിയുമ്പോ നല്ല ടേസ്റ്റാ അപ്പൊ ചോറിന് കൊടുത്തു വിടുമ്പോ രണ്ട് കഷ്ണം അതില് വെച്ച് കഴിഞ്ഞാല്
ആഹ ആഹ ഏ എ ഏ അല്ലങ്ങനെ കുട്ടികൾ കഴിക്കാണെങ്കിൽ നല്ലതാണ്
അതെ നല്ലതാ
ആഹ എന്നും ഈ സ്കൂൾക്ക് കൂട്ടാന ഉണ്ടാക്യ തെകയാത്തത് ആ ഡെയ്ലി വേണ്ടെ കൂട്ടാന് സ്കൂൾക്ക് ഹലോ